ഹലോ ഹലോ
ഹലോ
കേക്കുന്നുണ്ടാ
ആ കേക്ക്ണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേ
ഉം മക്കളൊക്കെ ഇണ്ട്ല്ലേ
ഏ
മക്കളൊക്കെ ഇണ്ട് ല്ലേ
ആ ഒരുമോള്
ഒരു മോള്ല്ലേ
ഉം ചെറുതാണ്
ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുവല്ലേ ഞാൻ കണ്ടിരുന്ന്
ആഹ്
ആ ഹലോ കേക്കൻ ഏതാണ് ക്ലിയർ ഇല്ലേ?
ഹലോല്ല
ആഹ് ഇവിടെ കൊഴപ്പില്ല ഞാനിപ്പോ ചെയ്തായിരുന്നു ഒരു കോള്
ആഹ
ആ ക്രാഫ്റ്റ് എങ്ങനെ എല്ലാം ചെയ്യുമോ എങ്ങനെയുണ്ടോ ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടോ
ആഹ് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടു
അതെല്ലേ അപ്പൊ മോള് സമ്മതിക്കൊക്കെ ചെയ്യും ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ടൊക്കെ
വീട്ടിലെ ആ ഇവിടെ സിസ്റ്ററും ബ്രദറ ഒക്കെ ഉണ്ടല്ലോ
ആഹ അപ്പ എത്ര വയസായി കുട്ടിക്ക് സ്കൂളിൽ പോണണ്ടോ
മോളാര എണ്ട വയസ്സ ആാവണള്ളൂ
ആവനേ ഉള്ളു എനിക്കുണ്ട് ഒരു മോന് രണ്ടു വയസായി
ഹഹ ആ ആ അപ്പേഫുടൊക്കെ കഴിച്ച കേക്കണില്ല റേഞ്ച്ല്ലേ ഒരു മിനിറ്റ്
ഉണ്ടല്ലോ എനിക്കും ഒരു മോനാണല്ലേ
കേക് ലോണ
ഹലോ ആഹ എനിക്ക ഒരു മൂനാ ഉള്ളക്കെ കേൾക്കുന്നണ്ടാ
ആഹ
ആ രണ്ട വയസായി ആഹ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഉം എന്തായിരുന്നു അവിടെ സ്പെഷ്യല്ി
അെ ഉ ഒന്നുംല്ല സാമ്പാർ ഒിച്ചോറോ
ആ ആ ആ മീനൊക്കെ കഴിക്കുവോ അവിടെ എല്ലാരും? ഇന്ന് മീനൊക്ക പിന്നെ വാങ്ങിച്ചായിരുന്നോ കിട്ടിയോ?
അയില
ആ അയില മീനോ? ഓ അങ്ങനെ ട്രോളിംഗ ഒക്കെയാണ് മൊത്തത്തില് അത മീനൊക്കെ കുറവാണ്. ഇവിടെ ഒരുപാട് മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എങ്കിലും ഇപ്പ ഒത്തിരി കുറവാണ്. ഓ
പത്തല്, ചെമ്മീന് അങ്ങനെ ക
കുഞ്ഞത് പുഴേന്നാണോ പിടിക്കണേ? അതോ?
ഉം
പുഴമീനുകളാണോ അടുത്തുള്ളവരിലങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഷോപ്പ്ന്നേനെ കൊണ്ടന്ന്
ഓ അങ്ങനെ ഓക്കെ ഓക്കെ.
എന്താന്ന് ഫുഡ് കഴിക്കാന്?
ഇന്ന് മീൻകറി തന്നെയായിരുന്നു.
ഉം-
പിന്നെ ചോറ് വേറെ പ്രത്യേകിച്ചൊന്നുംഇന്ന് ഒന്നും ഒ ണ്ടായിരുന്നില്ല. മീൻ കറിയും ചോറും പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ തന്നെ ഉള്ളു. എപ്പഴും ഇപ്പൊ കൊറച്ച് നാ ളായിട്ട് അങ്ങനെ അധികം കിട്ട്ണില്ല. ഇങ്ങനെ മീൻ ഇങ്ങനെ ട്രോളിങ് ഒക്കെ ഉള്ളോണ്ട്. ഇപ്പരണ്ട് മൂന്നാല് കിട്ടി- പഴയപോലെ ടേസ്റ്റുകളൊന്നുംല്ല പക്ഷെ? അങ്ങനെ-
ഫുഡ് ഉണ്ടാക്കൻ പേടിയാണ്. ഗ്യാസിന്റെ വിഷ്
ആ അവിടെ ശരിയായി. ഇല്ലേ ഗ്യാസിന്റെ ഒന്നും
അതായത് ഇപ്പ ഒരു ഇപ്പം ന്യൂസ് കണ്ടിരുന്നല്ലോ? അതായത് മാ വർഷത്ത് നാലെണ്ണംന്ന് പറഞ്ഞി ട്ടെ-
ആ അതൊക്കെ കണ്ട് ഞാന്. പക്ഷെ അങ്ങനെയൊക്കെ സാധിക്കോ ഗ്യാസ് മാത്രം ഉപയോഗിക്ക
ഓരോ മാസത്തിൽ തന്നെ ഞാൻ മാസത്തിൽതെന്ന ഓരോന്നരോ
ആ നിങ്ങള് ഗ്യാസ് മാത്രമാണോ ഉപയോഗിക്കുന്നത്? അടപ്പുണ്ടോ?
അടുപ്പുണ്ട്, പക്ഷേ ഇപ്പ മഴയായിട്ടു അടുപ്പൊന്നും കത്തിക്ക നടക്കൂലല്ലോ?
ആ ആ ഓ അത് ശരി അപ്പം പിന്നെ നമ്മള് അതെ ഇവിടെ ഗ്യാസ് തന്നെ ഉള്ളു. ഉം അപ്പൊ പിന്നെ ഗ്യാസി മാസത്തില് അല്ല വർഷത്തില് നാലെണ്ണൂന്നും പറ്റൂലല്ലോ അതൊ ക്കെ വെറുതെ പറയണതായിരിക്കും.
അല്ല
ആ പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നൊക്കെ ഉള്ളതുണ്ടല്ലോ അതൊക്കെ പിന്നെ അങ്ങനെ തന്നെയായിരിക്കും ചെലപ്പോ. ടുത്തത് ബുക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ.
ആ അങ്ങനെ ഉണ്ട്
ആ അപ്പൊ അതുപോലെയൊക്കെ എന്നാലും മാസത്തിൽ ഒരു വർഷത്തിൽ അതി കൂടുതലൊക്കെ കിട്ടുവായിരിക്കും. ഉം പിന്നെ മോള് കുട്ടി ഉറങ്ങിയാ കിടന്നോ?
ആ ഓ കുട്ടി ഉറങ്ങാണ്
ആണല്ലേ ആ ആ ആ ആ ആ അത് ഒച്ചയൊണ്ടാ ഫോണ് ഇങ്ങനെ വിളിക്കുമ്പോക്കെ
ഏയ് അങ്ങനൊന്നുവില്ല പ പ പ കുടി നിർത്തിക്കാണ് അടുത്ത മാസം രണ്ട് വയസാവാണ്
ആ അല്ലപ്പം ഉം ഞാൻ ചോദി ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുമ്പഴേ ഇ ബുദ്ധിമുട്ടിലാക്കാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുവോന്ന് ചോദിക്കയാണ് നല്ല കുട്ടിയായിട്ട്
ആ ഓളു ഓളതായ
അങ്ങനെ നടക്കും അത് തന്നെ വല്യ കാര്യം അതോണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇതങ്ങനല്ല- ഇത് ഇങ്ങനെ എന്നെ അന്വേഷിച്ച് ഞാൻ ആരെയും ഞാനൊന്നും ഫോണൊന്നും ചെയ്യണ ഇഷ്ടവല്ല. ഞാൻ ആരെങ്കിലോടും സംസാരിക്കണോന്നൊന്നും താല്പ കണ്ടൂട ഞാൻ ഫോണ് എടുത്ത് പിടിച്ച അപ്പം വിടിച്ച് വാങ്ങിച്ചോണ്ട് പോകും
ചെല കുട്ടികൾ അങ്ങനെയുണ്ട് നമ്മൾ ആരോട് സംസാരിക്കണം ആരൊക്കെ പോയിരിക്കണം ഒന്നും പറ്റൂല എന്തിനു പറയണം അവര് അച്ഛന്മാരടുത്ത് തന്നെ സംസാരിക്കണ ചെല മക്കൾക്ക് പറ്റൂല
പറയാനോ ഫോണ് ഇതുപോലെ വിളിക്കുമ്പോ ഒന്നും പറ്റൂല വാങ്ങിച്ചങ്ങട് എറിയും ഫോണൊക്കെ അത് കാരണം ഒരു ഒരു വകയായി പേടിയാണ് സത്യം പറ അത് നമ്മള് വീട്ടിൽ പിന്നെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ട്ട് ഇവനെ നോക്കാതെ വരുമ്പോ ഇവനിങ്ങനെ ബഹളം ഉണ്ടാക്കും ചെലപ്പോ നമ്മളെ പിച്ചേം മാന്തേം ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഇവനെ പുന്നാരിച്ചിരിക്കുമ്പോ ഭയങ്കര കുഴ പിന്നെ ആള് ഭയങ്കര ഉഷാറാ അങ്ങനെ ഉം വിണ്ണും രണ്ടും ഒരു മൂന്നാല് ദിവസമായിടട്ട് ഇവിടെ മഴ ഇല്ല പക്ഷെ ഇന്ന് രാവിലെ ഒന്ന് പെയ്തിട്ടാ രാവിലെ ഒരു പ്രാവശ്യം ഒന്ന് പെയ്തു പിന്നെ അങ്ങോട്ടഅങ്ങനെ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് വെയിലാണെന്ന് മാത്രം പറഞാ പോരാ വെയ്‌ലിൻ നല്ല ചൂടുണ്ട് അങ്ങനെ മഴ ഒന്ന് മാറിന്നാ തന്നെ ഭയങ്കര ചൂടാണ്
ആഹ ഇപ്പ എടുത്ത് ഭയങ്കര മഴആയിരുന്നു ഇത് ഒരു വെയില് ഇണ്ടായിരുനില്ല
ആഹ അതെ അതെ കാണില്ല സത്യം അങ്ങനെ തന്നെ അതാണ് പിന്നീ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്ന്ണ് ഈ ഉണങ്ങാൻ ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെ ക്കെ വേണ്ടിട്ട് ആയിരുന്നു ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വെയില് അത് കഴിഞ്ഞ് ചിലപ്പോ ഇനീം മഴ ആയിരിക്കും ഇങ്ങനെ
ഇതില് വർക്കൊക്കെ ചെയ്തിണ്ടോ?
വേറെ വർക്കൊന്നും ഇല്ല ഒന്നും ചെയ്യണി ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യണം ന്ന് വിചാരിക്കും ന്ന് ണ്ടായിരുന്നു ഇതുപോലെ പുറത്തിറങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ ഫോണ് തന്നെ ചെയ്യാൻ സമ്മയിക്കണില്ലാ അവൻ. അപ്പൊ പിന്നെ ഞാൻ പോണ കാര്യത്തിനെ പറ്റി എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പം പക്ഷേഅ അനുവദിക്കണ്ടേ അവൻ പിന്നെ നോക്കാനും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇവൻ ങ്ങനെ വാശ്യക്കെ ള്ളോണ്ട് എല്ലാരും ക്കത് ഇഷ്ടാവോ ന്നറിഞ്ഞൂടല്ലോ അത് എ അ എല്ലാർക് പിൻ നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ട് വാണ്ടല്ലോ ന്ന് വെച്ചിട്ട് ഞാന് നിലവിൽ പോണില്ലാ ശേ ആ അതാണ് നമ്മൾ ഇപ്പൊ ഇത് എന്തെങ്കിലും വീട്ടിലിരുന്നെന്തെങ്കിലും ബിസിനസ് സ് ചെയ്താലോ ന്നൊക്കെ ങ്ങനെ ആലോയിച്ച് ആലോചന മാത്ര ഉള്ളൂ
ഇപ്പൊക്കെ പോ പലുണ്ടോ മഴായിട്ട് ഇപ്പൊ എങ്ങട്ടും അറങ്ങി റ്റൊന്നും ഉണ്ടാവൂലല്ലെ ട്രിപ്പായിട്ടൊന്നും
പോ പോവാന് ഇഷ്ടമാണ്. പോവാറും ഉണ്ടായിരുന്ന്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഇവൻ ഇങ്ങനെ ഇഷ്ടമല്ല മീൻസ് പുറത്ത് പോയാലും ഇവൻ കരയും വീട്ടിൽ വരണോന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പൊ അത് കാരണാ. ഒത്തിരി കുറവാണ് പോവല് പോവാറുണ്ടായിരുന്നു പോ പോ അങ്ങനെ വല്ല ഭയങ്കര ദൂരൊന്നല്ലട്ടാ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ എങ്ങനെ പോവലൊക്കെ ണ്ട് ആഹ് എന്നാൽ കഴിയുന്ന പോലെയൊക്കെ ഞാൻ എന്തെങ്കിലുമ ഒക്കെ എവിടെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ കാണും എന്നിട്ട് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതുപോലെണ്ടാക്കും ഇല്ലെങ്കിൽ ഞാൻ എന്റെ കയ്ൽ എന്തെങ്കിലുമൊക്കെ ചേർ അങ്ങനെയൊക്കെ എന്തെലൊക്കെ ചെയ്യും അങ്ങനെ ത് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കില് അങ്ങനെ അങ്ങനെന്റെ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും വളരെ രസായിട്ടൊക്കെ എന്തെിലും കാണുമ്പോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും
ഓരോരോ പൈസ പറിന്ന കഴിഞ്ഞാ ഓരോരോ ട്രെൻഡുകൾ ഇങ്ങനെ എറങ്ങല്ലോ
ഓ ഓരോ ദിവസവും ഓരോ ട്രെൻഡുകളല്ലേ അങ്ങനെ പിന്ന കൂടുതലും ആഹ് കറികളൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യ പിന്നെ ഇങ്ങനെ എനിക്ക് സ്വീറ്റ് ഐറ്റം അതിലുള്ളതൊന്നും ഞാൻ അങ്ങനെ അങ്ങട്ട് ചെയ്യാറില്ല ഡെസേർട്ട് പോലൊക്കെ ആഹ് എനിക്ക് ഇല്ല ഇല്ല എനിക്ക് ഇഷ്ടമല്ല ടല്ലാന്ന് വെച്ച അങ്ങന അല്ലേ തിന്നക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ഒരുപാടിങ്ങനെ മതിമറന്ന് റ്റത് അയ് ഇണ്ടാക്കലൊന്നു അറി ന്നില്ല എനിക്കങ്ങനെ ഇണ്ടാക്കലും ഇഷ്ടല്ല അത് അഹ്ർഞ്ഞാ ഇങ്ങനെ കറികളൊ എന്തെലവക്കെ ചെയ്യും ന്നല്ലാതെ അങ്ങനെ പിന്നെന്താണ് വേറെ എവിടെ വിശേഷങ്ങൾ എല്ലാർക്കും സുഖാണോ വീട്ടില് ആഹ് വീട്ടില് വേറെ ആ വീട്ടിൽ വേറെ ആ എന്തെങ്കില് ഒക്കെ ഇണ്ടോ
ആഹ് ഞങ്ങള് ഫാമിലി ആയി
അതെന്നെ ള്ള് ഭർത്താവിൻ്റെ വീട്ടിലാണോ വീട്ടിലാണ് അനിയത്തി മാര് അങ്ങനെ ആരെ ങ്കിലുണ്ടോ
ആ അനിയത്തിമാരുണ്ട് അനിയ ഒര് അനയത്തിന്റെ കല്യാണം കഴിഞ്ഞ്ക്ക്ണ് രണ്ട് അനിയത്തികൾ പഠിക്കാണ്
ആ ഹാ ഹാ ഓ എല്ലാം അനിയത്തി മാരാണോ അപ്പൊ സുഖാണ്
ഉം പിന്നെല്ല രണ്ട് ബ്രദറുണ്ട് പഠിക്ക്ണെ
ഓ അങ്ങനെ അഹാ ഹാ ഹാ ഉമ ബാപ്പാ
ആ ഉമ്മിം വിപ്പിം ക്കൊണ്ട്
ഉംപിന്നെ
സിനിമ പുതിയത് ഇറങ്ങിയത്
ഏതാണ്
വാഴ ഫിലിമ് കണ്ടിരുന്നോ പുതിയത് എറ
ആഹ് വാഴ പോയിക്കണ്ടില്ല ഞൻറ് മ മറ്റേ ടിവിയിൽ വന്നപ്പോ ടിവില് ന്ന് വെച്ചാ മറ്റേ ഓ ടി ടി ല് വന്നപ്പോ കണ്ടിരുന്നു അങ്ങനെ തിയേറ്ററില് പോവല് കൊണ്ടുപോകാനൊക്കെ ആളുണ്ട് പക്ഷെ എനിക്ക് പോകാനൊരു താല്പര്യമില്ല എനിക്കങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടൊരു ഈ ഒരു ഇഷ്ടക്കുറവ് പണ്ടായിക്കും നമ്മള് പണ്ടേ അങ്ങനെ കണ്ടിട്ടില്ലാതുകൊണ്ടായിരിക്കും ശീലല്ലാത്ത കൊണ്ട് പിന്നെ കാണാനൊരു ഇപ്പൊരു ഇഷ്ടക്കുറവ് അങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഇപ്പ ഈ അടു എന്നാലും പോയിരുന്നിട്ടേ ഏതോ രണ്ട് സിനിമക്ക് കുറച്ച് നാളുമുമ്പ് പോയിരുന്നു ഉം വർഷങ്ങൾ ക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അന്നാലും അങ്ങനെ പ്രിഫർചെയ്യല് പിന്നെ കൊ കൊച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് പോയിരുന്നു കാണാനും പോയിട്ട് കാര്യവും ഇല്ലല്ലോ ഇവനിങ്ങനെ കൊച്ചിനെകൊണ്ടെ പോകാറുള്ളൂ അവനില്ലാതെ ഇത്രയും സമയം മാറിക്കാൻ ഇപ്പോ മാറി നിന്ന് അങ്ങനെ പോയിട്ടില്ല അപ്പോ അവനെ കൊണ്ട് തിയേറ്ററിൽ പോവാനൊക്കെ പാടായത് കൊണ്ട് അങ്ങനെ പോവലില്ല
എന്നാ പിന്നെ ആ എന്നാ ശരി ഓക്കെ